ഹലോ
സൗണ്ട് ക്ലിയർ ആണോ
ആ ക്ലിയറാണ്
എന്താ ചെയ്യുന്നേ
ഞാൻ പ്പോ ക്ലാസ് ങനെ കഴിഞ്ഞിട്ട് വെയ്റ്റ് ചെയ്ത് നിക്കാണ്
ആ ഫുഡൊക്കെ കഴിച്ചോ
ആ നോമ്പ് തുറന്നുവൈകുനേരംനോമ്പ് തുറന്നു ചോറന്നേ കഴിച്ചത് കടി ഒന്നും ഉണ്ടാക്കിട്ടിണ്ടായിരുന്നില്ല അപ്പോ പിന്നെ രാവിലെ ഭക്ഷണം കൂട്ടാൾക്കൊക്കെ കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് ഉച്ചക്ക് ഒന്നും ഉണ്ടാക്കില്ല ഉണ്ടാക്കി ഉണ്ടായിരുന്നില്ല പിന്നെ ഒന്നിച്ചു വൈകുന്നേരണ്ടാക്കിയത് അത് പിന്നെ ചോറ്ന്നെ കഴിച്ചു അപ്പോപ്പിന്നെ പിന്നെ കാര്യങ്ങളൊക്കെ അല്ല ആ അടുത്ത് തന്നെയാണ് പക്ഷേ ഓഡിറ്റോറിയത്തിൽ വച്ച് അവിടെയായിരുന്നു കല്യാണം
ആ ഫാമിലി ഫാമിലി പെട്ട കല്യണം ആണോ
വാസിൽള്ളാണ് ഫാമിലിലുള്ള കല്യാണം വര്ണ്ണ്ട് ഞായാറാഴ്ച തിങ്കളാഴ്ച ഒക്കെ ആയിട്ട് ശനി ഞായർ തിങ്കൾഒക്കെ കല്യാണപരിപാടികളെ തന്നെ
ആ ഇപ്പൊ കല്യാണങ്ങളൊന്നും വീട്ടിൽ ഉണ്ടാവാറില്ല ഒക്കെ ഓഡിറ്റോറിയത്തിൽ ഉണ്ടാവാറ്
ഒന്ന് എന്റെ ഫാമിലില് തിങ്കളാഴ്ചഒക്കെ ന്റെ ഫാമിലിലും ഒന്ന് ഭർത്താവിന്റെ ഫാമിലിലും ഞായാറാഴ്ഛകാതെ ഞായറാഴ്ചകാതെ പിന്നെ അടുത്തനെന് ആയതുകൊണ്ട് ശനി ഞായാറും ഒക്കെ ഇപ്പോ അവിടെതന്നെ
ആ ആ ഇപ്പ കഴിഞ്ഞ രണ്ട് മാസങ്ങൾളും ക്കർന്ന് കല്യാണത്തിന്റെ സീസൺ ഇതാണ് സ്കൂളൊക്കെ തുറന്നപ്പോ ഇത് കല്യാണം ഒക്കെ പൊതുവെ
ഇപ്പ ഇവിടെ പൊതുവെ കല്യാണങ്ങള് ഇപ്പഇണ്ട് ഇപ്പ നടന്നോണ്ടിരിക്കാ മ ആഴ്ചക്ക് ആഴ്ചക്ക് കല്യാണങ്ങൾ ഇണ്ട് ഒ ഞങ്ങക്കിവിടെ
ആ ഇപ്പം മഴക്കാലംആണെങ്കിലും കല്യാണങ്ങള് കൂ ഓഡിറ്റോറിയം ആവുമ്പോ പിന്നെ അത്ര ബുദ്ധിമുട്ട് ഇല്ല മറ്റേ വീടുകളിൽ വെ ക്കുമ്പോളായിരുന്നു പന്തലും കാര്യങ്ങളും ഒക്കെ ഇടുമ്പോക്കെ ബുദ്ധിമുട്ട് ട്ടുണ്ടായിരുന്നത് ഇരുന്നത് ഇപ്പോ ഉച്ചക്ക് ത് മ് ഉച്ചക്കത്തെ കല്യാണങ്ങൾ ണ്ട് വൈകുന്നേരം ഫംഗ്ഷൻ അങ്ങനെ ആണ്ട് കല്യാണങ്ങളിലൊക്കെ മാറ്റം വന്നല്ലോ ആ മുൻപ് ഒരു ദിവസം ആയിരുന്നു കല്യാണം ഇപ്പൊ രണ്ടും മൂന്നും ദിവസങ്ങളിലായിട്ട് ഹേ
ണം കഴിക്കയിഞ്ഞു ഇപ്പം നാല് ചോറും രണ്ട് ചോറും
ആ ഇപ്പം നമ്മള് ആ ഇന്ന കയ് കയിക്കാൻ വേണ്ടിട്ടല്ല ഞ നമ്മക്ക് ആഘോഷങ്ങൾ ആക്കാൻ വേണ്ടീട്ടാണ് ഓരോ കല്യാണങ്ങള് ആ മൈലാഞ്ചി കല്യാണം ആ മഞ്ഞ കല്യാണായിട്ടും മ് പ
ബ്രൈഡ് ടു ബി ഇണ്ടാവും. ഒരു എന്താണ് റെഗോളി ആ പിന്നെ ഒരു പഴയ കാല ഒരു ഇതുണ്ടല്ലോ അതിന് ഒരു പേരുണ്ടല്ലോ
ആ ഇപ്പൊ പല ആളുകളെ സ്റ്റാറ്റസിലൊക്കെ കാണാ പണ്ട ണ്ടത്തെ കാലത്തെ അരികുത്ത് കല്യാണം ആ അങ്ങനെ ഒരു പേരിൽ ഇപ്പൊ കല്യാണങ്ങള് കാണുന്നുണ്ട് അത്‌ അങ്ങനെ കാണുമ്പഴക്കെ നമ്മ പയേ ഓർമയിലേക്കട് പോവും. എങ്കിലും അത്‌ ഒരു ആർഭാടാണ്ന്ന് കാണുമ്പോ നമുക്കൊരു ആ
ആ എന്താണ് നമ്മക്ക് നമ്മക്കന്നെ ആണ് ഉള്ളത്. ഞമ്മള്ദീല്
നമ്മള്ദീന് കൂടുതല് കാര് നമ്മള്ഒരാളിങ്ങനെ ചെ ചെയ്യും. ഇപ്പൊ മറ്റൊരാള അങ്ങനെ ചെയ്ത് ത്ണ് അതിക്കും മേതിക്ക് വേ ന്നാ നമ്മടത് നുള്ളൊരു ചിന്താ ഗതിയിലാണ് അത്പ്പ മിട്ടായി കൊട് ത്ത്ന്ന കാര്യത്തിലാണെങ്കിലും നിക്കാഹിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഇങ്ങനെത്തന്നെ. ഇപ്പ എല്ലാം ഒരാഗോശങ്ങളാണല്ലോ ബർത്തിടേആണെ ങ്കിലും കാത്കുത്താണെങ്കിലും ഒ
മ്മ് കാത്കുത്തും കാത്കുത്ത് സുന്നത്ത് സുന്നതൈക്കണതൊക്കെഇപ്പെന്താ ജൊല്ലറിക്കാണ്ട് അണിഞ്ഞൊര് ങ്ങി കൊണ്ട്പോളെ കുഞ്ഞോരു പൈതങ്ങളെ.
ആാാ ഹ്
തലപ്പോയ് ഷെയ്യുന്നതന്നെ. ഇപ്പൊ അതൊരുരസം. എല്ലാംഒര് രസ് ഒരു നിമിഷത്തെ രസോം ഒരു നിമഷത്തെ ഒരു എന്താ പറയാ ഒരു ശുകും ന്നർണമാരീയാണ് എല്ലാ കാര്യങ്ങളും
അതെ അതെ
എന്താണ് രാത്രിക്കൊക്കെള്ളത് ഫുടൊക്കെ ഇണ്ടാക്യാ
ആ രാത്രിക്കേൽക്ക് അല്ല ഇന്ന് രാത്രിക്കേക്ക് ചെമ്മീൻ വാങ്ങിയർന്നു അപ്പ അതോണ്ട് ഒരു ഫ്രൈണ്ടാക്കി എൽ ഏഹ് പിൻ ഏഹ് ചപ്പാത്തിണ്ടാക്കിട്ട്
നിങ്ങള് ഫാമിലി ഒറ്റക്കെന്നെണോ
ആഹ് ഫാമിലി ഒറ്റക്കെന്യാ ഇന്ന് പിന്നെ പൊതുവേ മഴ കൊറവായ് രുന്ന് അപ്പ കൊറേ തുണി കളൊക്കെ അലക്കി തോരട്ട് അതൊക്കെ ഓണക്കി എടുത്ത് പിന്നേ ചെടികളൊക്കെ മു കവറൊക്കെ മാറ്റികുത്തി അങ്ങനെ ചെടികളൊക്കെ സംരഷിച് ആഹ് ഇന്ന് ഫുള്ള് ബിസിയായിരുന്നു കു ട്ടിയെളോങ്ങും ഉസ്‌കൂളിണ്ടാർന്ന ഇല്ലാത്ത കാരണം അവരും കൂടാ അങ്ങനെ കൊറേ ഇന്നലെ ബെസ്റ്റ് ഇണ്ടാർന്നില്ല അയ് മറ്റേത് ഉച്ചക്ക് ന്നർഞ്ഞാല് റെസ്റ്റെട്ക്കയിരു ന്നു പിന്നെ മഴക്കാലയ തോണ്ടന്നെ വീടിന് മുറ്റത് ഒരുപാട് പുല്ലുകള് മുളച്ചിണ്ടാർന്നു ആപ്പ അതൊക്കെന്നെ ഷിയാര ഡെയ്ലി ഒന്നും മുറ്റ അടിക്കത്തില്ലാ ആ പ്പ പിന്നെ അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്യാനും പിന്നെ നമ്മള് ചെരട്ടിം കവാ അങ്ങനള്ള ബ ബാ തൊക്കെ നമ്മളെ വീട്ട്മുറ്റത്ന്ന് പൊറുക്കിയെട്ക്കാനും വള്ളകെട്ട് ഒഴിവാ കാനൊക്കെ അങ്ങനെ വീടിന് ക്ലീൻ ചെയ്യാനൊ ന്ന് സമയം കൊറിയാ
അങ്ങനെ പോയി പിന്നെ മക്കളൊക്കെ കൂടോ ഒപ്പം
തൊവായരെ മക്കളും കൂഡൗ കൂടെയേര് ആഹ് മഴക്കെയാവുമ്പോ ഞമ്മക്ക് അങ്ങൻത്തെ പണികളൊക്കെ ചെയ്യാന് ഭയങ്കരൊരു പ്രയാസം തോന്നും നനവും ചെളീം അങ്ങനെ ക്ക്യാവും അപ്പ വെയില് തെർച്ചപ്പത്തേനു അങ്ങനെത്ത ജോലികളൊക്കെ ചെയ്ത്.
വെയ്ലാരിക്കും ഇല്ലേ
ആഹ് മുറ്റോക്കെ നമ്മള് എ പാർക്കിലൊക്കെ വല്ല പു പുല്ലും നട്ടമാതിരിയാ
മുറ്റൊക്കെ ആഹ് ഇവടെ ആ പ്രശ്നില്ല മ്മൾക്ക് മുറ്റം ചെത്തി കോരി നന്നായിട്ട് ഇല്ല കട്ടട്ടിട്ടില്ല മെറ്റല് അടി നന്നായി ചെത്തിക്കോരി ഇട്ത്തിട്ട് മെറ്റലിട്ടതോണ്ട് അങ്ങനെ പുല്ല് മോളക്കാറില്ല പിന്നെ നമ്മള് രുമുളക്കൊക്കെ വീ--ണെ അ കുരുമുളകിന്റെ തൈകള് പിന്നതുപോലൊരു പൊടിയണ്ണി മരണ്ട് പൊടിയ പൊടിയണ്ണി മരം അറിയോ ആഹ് ആഹ് പ അ ആ മര്തിന്റെതുപോലൊരു കറ്പ്പ് ആഹ് അതുണ്ട് മുന്നാര്ത് ഇതുപോലെ പ്പൊ ഓ അതിന്റൊക്കെ കുരുവീണ് ട്ടില്ലെ ചെറിയ ചെറിയ തൈകളിങ്ങനെ മൊളക്കും അല്ലാതെ പുല്ലായിട്ട് നമ്മക്ക് പർ ചൊയ്വാക്കാൻ പറ്റിയ പറ്റാത്ത രീതിയില്ള്ള പുല്ലേളില്ലാ
ആഹ് ആഹ് ഇങ്ങള് ആങ്ങനെ കല്ല് വിരിക്ക്ണെ ടൈമില് നെല ത് ങ്ങനെ തുണികള് വിരിച്ചിട്ടാണോ കട്ട വിര് ത് കല്ല്കള് പാതി ത് ള്ളെ
അല്ലല്ല ഞങ്ങള് അ ആദ്യള്ള മണ്ണൊക്ക മുകളിന്നൊയുവാക്കിട്ട് നെലം പതിഞ്ഞ മണ്ണിൽ ചെത്തി കോരിടെത്തണ്
ആഹ് ചില ആളുകൾ അങ്ങനെ പറണ്ട് ഇങ്ങനെ നമ്മൾ ആ സോഫ്റ്റായിടുള്ള മണ്ണ്കളും പോയിവരി ക്കിന് ശേഷം തുണി വിരിച്ച് റ്റതില് മെറ്റലിടാണ് ന്നുണ്ടെങ്കില് ഒരു പുല്ലുമൊളക്കത്തില്ലന്ന്
ആഹ് അങ്ങനെയുണ്ട്ലേ ഇ നമുക്കങ്ങനാം പുല്ല് മുളക്ക്ണോം പ്രശ്ണ ഇല്ല്യപ്പൊ ആദ്യൊക്കെ ണ്ടായിർന്നു നല്ലോണം മെറ്റൽന്റെ പൊർത്ത്കൂടൊക്കെ പുല്ല് മുളക്കയ്ര്ന്ന് അന്ന് അന്നെനോറം മഴ അയിട്ട് നമ്മള് കു കുടി കുടിര്ക്കല് കഴിഞ്ഞ് ഉടനെ തന്നെ ഏ ചെറുതായിട്ട് ബാക്കിണ്ടായിന നമ്മള കോൺക്രീറ്റിനൊക്കെ കൊട്ന്ന മെറ്റൽണ്ടാവൊല്ലോ അപ്പൊ അതൊണ്ടണ് വിര്ച്ചിട്ടതേമ്മ പിന്നീടാണ് പിന്നെ മുറ്റം മൊ ഇതിലും കാര്യങ്ങളൊക്കെ കെട്ടിയപ്പോ
മുറ്റം ക്ലീൻ ചെയ്തൊക്കെ പിന്നെ ചെറിയ മെറ്റെല്ല് പിടിച്ച് കാണും ആഹ്
ക്കലൊക്കൊപ്പെർന്ന് നിക്കാഹ് കഴിഞ്ഞ മൂ ന്നാം ദിവസേന്ന് കല്യാണം ആ നിക്കാഹിന്റെന്ന് വീടിര്ന്ന് മൂന്നാം ദിവസാണ്
കല്യാണം ഉണ്ടായി ആ
അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കൊറെ കഴിഞ്ഞതിന്‌ ശേഷാണ് പിന്നെ മുറ്റം പണിയൊക്കെ തുടങ്ങിയത് ഇപ്പോ ആ ഒരിതില് അതൊന്നും ചെയ്തിട്ടുണ്ടായില്ല ഒന്നിച്ച് ആയിട്ട് കൊടുക്ക തന്നെയായിരുന്നു
ആ പിന്നെ ചുറ്റുവട്ടത്ത് മരങ്ങളൊന്നും ഉണ്ടാവത്തില്ലലെ ഇലകൾ വീഴാനൊന്നും
മ മരങ്ങളേ ഒള്ളു
ഒള്ളൂ അപ്പാപ്പ അതിന്റെ ഇലകളൊക്കെ വന്ന് വീഴില്ലേ അപ്പ ഇത് മ്മള് അടിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട ഇണ്ടാവാർണ്ടോ
ഞാനെന്ത്‌ കാട്ടാലാണ് കൂടുതലാകുമ്പൾ ഞാ എന്ത് കാട്ടും നമ്മുടെ കുത്തി ഇട്ക്കണ നമ്മളെ കോല് വെച്ചിട്ട് മാന്തിട്ക്ക്ണ സംഭവം ഇണ്ടല്ലേ ചൂല് മായിരി അതിലിങ്ങനെ കുത്തി കുത്തിക്കൊണ്ട് കുത്തി കൊട്ന്നിട്ടൊരു ബോ പാത്രത്തിലിടും കുത്തി കു ത്തിക്കൊണ്ട്റും ന്നട്ട് പാത്രത്തിൽക്ക് ഇടലാണ് അപ്പൊ വല്ല്യ ഭാരാണ്ട് കൊർഞ്ഞ് ട്ടും ഇന്ന്പ്പോ ഏ മോനാണ് മൂത്ത മോന് ഓൻക്ക് ഓൻ ക്ക് ഒരു ഉദ്ദേശം ഇണ്ടാവും എന്താ പറയാ ഏ
ഒരു ദിവസം ഇന്നെ കാര്യങ്ങൾ ചെയ്യണം ഇന്ന്ള്ള ലെ എ
നൊരു ഉദ്ദേശം വെച്ച് കാണ്ടാണ്ട് ചെയ്യും എന്തെങ്കിലും പണി ഇന്നട്ട് വെരും ഫോണെരോ ഫോണെരോ ന്നൊയ്ക്കാൻ കൊർച്ചേരം ഫോണ് തരോ കൊട്ക്കാൻ
കൊട്ക്കാ വേണ്ടി ആ
ഏ മൂന്ന് ഭാഗത്തും മുറ്റും ഫ്രണ്ട് മുൻ ഭാഗത്ത്ള്ളതും രണ്ട് സൈഡിൽ ഇള്ളതും ഓന് അടിച്ച് വൃത്തിയാക്കി അപ്പം മോൾ ചെന്ന മോൾ അയ്ചിട്ടില്ല അപ്പം ഓൾക്ക് ഏ ഇന്നെ അ ക്ക്ണില്ല ഇന്നെ ച്ചോരാൻ അയ്ക്ക്ണില്ല ന്നുള്ള പരാതി എര്ന്നു
ഏ മക്കളും കൂടെ സഹായിച്ചെരോ
ആ അ
ഏ വീട്ടില് കൃഷി ചെയ്യാന്ള്ള സ്ഥ സ്ഥലങ്ങളൊ
ഇല്യല്ല കൃഷി ചെയ്യാന്ള്ള സ്ഥലങ്ങളൊന്നില്ല പിന്നെ വാർപിന്റെ മൊകളിലാണ് ചെയ്തിനെത്
ആ കവർലാകിട്ട് എന്തൊകെ കൃഷി ആണ് ചെയ്തീന്നെ
ചെയ്തീര്ന്നു പിന്നെ നമുക്ക് ഈ മുകളീൽക്ക് കൊണ്ടോക്കും നനക്കലൊക്കെ പണി ആയപള് ഉം ബുദ്ധിമുട്ടായപ്പം പിന്നെ ഊരവേദനേം മറ്റുള്ളതൊക്കെതൊടങ്ങീ ബെ റ്റക്കട്ടുമ്പൊ പിന്നെ ഞാന് ചെയ്യാം പറ്റാതായി ചെയ്യാം പറ്റച്ച ഉം ടേപ്പ അന്ന്ണ്ടായ്ര്ന്ന് അ അന്ന്ട്ട് ഉം അന്ന്ണ്ടായ്ര്ന്നീല്ല പിന്നെ നമ് ഈ ലൈൻവള്ളത്തിന്റെ ടാങ്കിം കാര്യങ്ങളൊക്കെ ഫിറ്റാക്യപ്പം ഞാനവിടൊന്ന് കൊട്പിച്ചു
ആ മറ്റെ ടെറസിലൊക്കെ നമ്മള് കൃഷി ചെയ്യുമ്പാേ അവ ടെറസിലൊരു ഏ ലൈൻ വയ് ഉ
ഇപ്പ അവ്ടെണ്ട് ട്രാഗൺന്റെ ഒര്തൈ ട്രാഗൺന്റെ ഒര് തൈയിണ്ട് കഞ്ഞി കൂർക്കല്ണ്ട് അ അത് പോലെ തുളസിണ്ട്
ട്രാഗൺ ഫൂട്ട് അവടെണ്ടായോ കായണ്ടായോ
രണ്ട് പൂവ്ട്ട് ഇപ്രാശ്യത് കൊഴിഞ്ഞ് പോയി മഴന്റെ സീസണ് ആയ ഇല്യ ഒരു വർഷായിട്ടാെള്ളു കുയ്ചിട്ടിട്ട്
ആ ഇപ്പം പല വീടുകളിലും റംബുട്ടാനും ട്രാഗൺഫൂട്ടൊക്കെ കണ്ട് വ ര്ന്ന്ണ്ട് ഇവടീം അയ്ന്റെ തയ്യ്ണ്ട് പിനെങ്ങനെ ടെറസിലൊന്നുമല്ല നിലത്ത് തന്നെയാണ് കുത്തിയിട്ടുള്ളത് അതിങ്ങനെ വളർന്ന് വരുന്നേയുള്ളു
റംബുട്ടാനുണ്ട് എനിക്ക് റമ്പുട്ടാനുണ്ട് റബുട്ടാൻ ഇപ്പന്ന് വൈകുന്നരം ഇപ്പം ഒരുപാടെണ്ണം പൊട്ടി പക്ഷേ ഇവിടെയുള്ള റംബുട്ടാന് കുരുമൊന്നൊന്നും കിട്ടാത്ത ഐറ്റം ആ നോർമൽ ടൈപ്പിലുള്ള ആ അതാണ് റംമ്പുട്ടാനാണ് കുരുമേന്നൊന്നും കിട്ടൂല ഭയങ്കര പുളിപ്പുവാണ് നമ്മളൊ ഒട്ടല്ല ഒ തട്ട് തൈ അല്ല അതാണ്
ആ ബെഡ് തൈ ആവുമ്പോഴ് പിന്നെ വേഗം കായ്ക്കും ചെയ്യും നല്ല മതി മരത്തിൽ കിട്ടും ഇപ്പോൾ എല്ലാ വീടുകളിലും അതൊരു തോട്ടം പോലെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട് റംബൂട്ടാൻ റംപൂട്ടാന്റെ കൃഷി ഇവിടെ ധാരാളായിട്ട് കാണുന്നുണ്ട് ഇപ്പൊ
പുളിപ്പാനിട്ട് ഞാൻ എന്ത് കാട്ടി ഇപ്പൊ
അതങ്ങനെ പുളിപ്പുള്ളതാ അപ്പ നമ്മള് ഉപ്പിലും കാന്താരി മൊളകൊക്കെയിട്ട് അങ്ങനെ അച്ചാറ് പോലെ
അച്ചാറാക്കി ഇന്നലെ അച്ചാറാക്കി ഞാന് മധുരം ഇണ്ട് കണ്ട് അച്ചാറാക്കി ആക്കിയപ്പോ ഭയങ്കരസുഖ
ആ കുട്ടികൾക്കൊക്കെ ഇഷ്ടാണോ ആ വേറെന്തെലും
വേറെ പ്രത്യേകിച്ച് ഒന്നുല്ല്യ പിന്നെ ഈ റംബൂട്ടാനുള്ള കാര്യായിട്ട് കായ്ക്കണതായിരിക്കും പിന്നെ ചക്കണ്ട് നമ്മള ആ നമ്മള തേൻ വരിക്ക ചക്ക
ആ എനിക്കുണ്ടാർന്നു ഇന്ന് വരിക്കച്ചക്ക ഉ ഉച്ചക്ക് അത്പിന്നെ കൂടുതലും കഴിച്ച ഉച്ചയൊക്കെ ഭക്ഷണൊക്കെ കൊറവായിട്ടാ കഴിച്ചെ അത് പറിച്ചൊകൊണ്ടിരി നോക്കുമ്പോ അത് ഓരോ ചോളം ഇങ്ങനെ വായില് ക്കുമ്പോ അങ്ങനെ പറിച്ചു കഴിഞ്ഞ ഇപ്പത്തേനും വയറ് നെറഞ്ഞ്
ചില്ലന്നെ കഴിക്കല് തുടങ്ങും
ആ പച്ചക്ക് കൂട്ടാനുണ്ടാ ആണെങ്കിലും അത് കഴിക്കും
എനിക്ക് പഴുത്തീനെക്കായിട്ടൊക്കെ ഇഷ്ടം ഈ പച്ചേൽ ആ ഒരു കരിവേപ്പിൽ ഇങ്ങനെ കഴിക്കാനാ
കഴിക്കുന്നതാ ചെറിയ മധുരത്തോട് കൂടി കഴിക്കുന്നത് ല്ലേ ശരി എനിക്കൊരു കോള് വരുന്നുണ്ട് വെക്ക് ആ ശരി
എ ല്ല അല്ലാ